ആഹ് ആഹ ഇപ്പൊ കേക്കാം
ആഹ പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്തൊക്കെയുണ്ട് നീ ഇങ്ങനെയക്കെ ഇരിക്കുന്നോ
ആഹ
വെറുതെ എനിക്ക് വരുന്നു പണി ഇനി കൊറച്ച് പാത്രം കഴുകാനുണ്ട് പിന്നെങ്ങനെ ചോറ് കൊടുക്കണം അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ
ആഹ ആ
തൂത്തു വാരി ഇനി ഇങ്ങനെ ഉറ ക്കി കഴഞ്ഞിട്ട് വേണം എനിക്ക് തറ തുടയ്ക്കണം കുളിക്കണം തൂത്തൊക്കെ വാരിയിട്ടേക്കുവ തുടക്കാന അല്ലെങ്കിൽ ഇവന്റെ അയ്ലേ തന്നെ വീഴൂല്ലോർത്ത് ഇവനെ ഉറക്കിയിട്ട സാധാരണ എന്നും തുൊയ്ക്കണം
ആഹ
അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊ ച്ച് ചെല്പങ്കി തെന്നി വീണാലോ ചെല്പങ്കി
ആ ഒരു തവണ ഞാനിബൻ ഈവ് വെച്ച് കൊടുത്തിട്ട് തറ തുടച്ചേ വന്ന് വീണ് താലേം കുത്തി വീണു
ആഹ അതെ ചപ്പോ ഇറങ്ങി വരുമ്പ ആ ഭയങ്കര പാടാ
ഉം അത് കാരണം ഇപ്പ ഇവൻ ഒറങ്ങുമ്പോഴോ ഇവൻ ഇല്ലാത്തപ്പോഴോ ഒക്കെ തൊട് തൊള്ളൂ
ആഹ് അത് നല്ലതാ അല്ലെങ്കി വീണ് കഴിഞ്ഞാലേ മൊ കൊക്കെ പു ടിപ്പൂം
അതെ അതെ അതെ അയ്യോ കഴിഞ്ഞ ദിവസം ഇത്പോലെ കൈ കതകിനെടയ്ക്ക് വെച്ചട ച്ച് പോയി ആശ്വത്രി കൊണ്ടോയി പ്ലാസ്റ്റിക് സർജറിക്കെ ചെയ്തിട്ട് വന്നേക്കുവാ
ഫ് അപ്പൊ കുർത്തക്കേ
കുഞ്ഞു കതകിന്നെട
ഓ
അങ്ങനെ പിന്നെ അത് കുത്തി കെട്ടി ഇപ്പൊക്കെയി
ആഹ് ശിശു അത്രേ ഒള്ളോ നോക്കാനായിട്ട് അമ്മെയോ റീലുണ്ടോ
ആ ആരുല്ല ഞാൻ മാത്രം
ഓ മ്പ പാടാ
അതെ അതെ പാടാ എന്തെയ്യാന
ആ് ഞങ്ങളക്കെ ചെറുതായിരുന്നപ്പന്ന് പറയുമ്പോ ഉണ്ണീനെ സഹായിക്കാനൊക്കേയ്ട്ട് ഇവിടെ ഉമ്മ ഉണ്ടാരിന്ന് പാപ്പ അത ഉമ്മിക്ക് ഇങ്ങനെ വല്യ കൊഴപ്പൊണ്ടായിരുന്നില്ല ഇപ്പൊ ആരും ഇല്ലെങ്കിൽ ഭയ്ങ്കര പാടാ
ഭയങ്കര പാടാ അതെ എല്ലാം ചെയ്യുവെ വേണം ഇതിനെ നോക്കണം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാടാ
ആഹ് വല്യ പാടാ
ഇവിടെ പിന്നെ ഇപ്പ ഇച്ചിരി നേരം ടി വി ഒക്കെ കണ്ട് ഇഷ്ടൊള്ള കാർട്ടൂൺ ഒക്കെയ വെച്ചു കൊടുക്കുന്നെങ്കിൽ കൊറച്ചു നേരം ഇരുന്ന് കാണും ആ സമയത്ത് എന്തേലൊ ഓ ഫുഡൊക്കെ ഒണ്ടാക്കും പിന്നെ ഫുഡ്ഡൊക് ക്ക ഒണ്ടാക്കുന്ന സമയത്തൊക്കെ അല്ലെ അപ്പം വന്ന് അടുത്ത് വന്നിരുന്നോളും അവൻ എന്തെങ്കിലും രണ്ടെണ്ണം കറി വെ ക്ക കൊടുത്താ മതി
ആഹ്
ഇളക്കാനൊക്കെ കൊടുത്ത് അത് വിളക്കി അവിടെ ഇന്നോളും
ആഹാ
അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ എന്നാ ചെയ്യും
ഗ്യാസ് ഒരുപാട് നല്ലത്
ആ അതും അല്ല തറയില് ഇരുന്ന് കളിച്ചോളും ഒരു അവന് ഒരു ചട്ടിയുണ്ട് അവന്റെ കുഞ്ഞായിരുന്നപ്പോ അവന് കുറുക്കല് ഉണ്ടാക്കുന്ന ഒരു ചട്ടി ഉണ്ടായിരുന്നു ആ ചട്ടിക്കാത്ത് അവൻ എന്തേലും രണ്ട് മല്ലിഇലയോ വെള്ളം ഒഴിച്ചു കൊടുത്താ അവിടെ ഇരുന്നോളും
ആഹാ ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്
ആഹാ അതെ പിന്നെ അവിടെല്ലാം കൊളവാക്കുന്നേ ഉള്ളൂ എന്നാലും നമ്മുടെ പണി കഴിയുന്നവരെ അനങ്ങാതെ അവിടെ ഇ
ആ കൊളാ ഇപ്പൊ ആ പ്രായാണല്ലോ കൊഴപ്പില്ലാ അനങ്ങാതിരുന്നാൽ മതി എവിടെങ്കിലും ആ
അതുകൊണ്ട് കുഴപ്പില്ല ഇരുന്നോളും
ആ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട്
ഇഷ്ടം പോലെ പറയുന്ന പറയുന്ന പറയുന്ന മേടിച്ചു കൊടുക്കും
ആ അതല്ലെങ്കിൽ എല്ലാവരും അങ്ങനെതന്നെയാ കുറേ കളിപ്പാട്ടങ്ങളൊ ചെറുപ്പത്തിൽ ഒരുപാടുണ്ട്
അതെ അതെ ഞങ്ങൾക്കാണെ ആറുവർഷം പിള്ളാര് ഇല്ലാതിരുന്നിട്ട് കുഞ്ഞുണ്ടായതാണേ അത് കാരണം ഇവന് ഉണ്ടായി കഴിഞ്ഞപ്പോ ഹസ്ബൻഡിന് ഭയങ്കര ഇതാ അതുകൊണ്ട് എന്ത് സാധനം പറഞ്ഞാലും അപ്പം തന്നെ മേടിച്ചോണ്ട് വരും ഉം
അല്ല അങ്ങനെ അല്ലെങ്കി തന്നെ എല്ലാം വാങ്ങിച്ചു കൊടുക്കൂ വാങ്ങിച്ചു കൊടുക്കെ നമ്മള്
അതെ അതെ
പക്ഷെ ഇങ്ങനെ
വെച്ച് മേടിക്വായിരുന്നു നേരത്തേ ഒക്കെ. ആ ഞാനെപ്പഴും ഇവടെ വഴക്ക് പറയും. പറയുന്നെല്ലാം മേടിച്ചു കൊടുക്കുമ്പം വെല്യേ നമ്മക്ക് പറ്റാത്ത എന്തേലും പറഞ്ഞ് കയുമ്പോ കൊച്ച്
ആ ആ ഇവിടെ അതുപോൽ തന്നെയാണ് ഇവള് ചെറുതായിരുന്ന പ്പ യ്യ് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പറയുമ്പോ തന്നെ വാപ്പ അപ്പാ അപ്പ വാങ്ങിച്ചു കൊടുക്കായിരുന്ന്. ച്ചി എന്തെങ്കിലും ചെറിയതായേ പറയുള്ളൂ. അപ്പാപ്പന്നെ വാങ്ങിച്ചെടുക്കുമ്പോഴേ അവന്റെയ്യില് ഒരുപാട് പൈസ ഇണ്ട് അപ്പ എന്ത് പറ മെന്റാലിറ്റി മനസ്സി കേറും.
ആ കേറും അതേന്നെ ഞാന് എപ്പഴും ഇവടെ വഴക്ക് പറയും. പക്ഷേ ഒരു കാര്യം ഇല്ല. ആ ആഹ എടയ്ക്കൊക്കെ നോ പറയണോന്നേ. അല്ലെങ്കി
പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അത് അത് കാരണം പിന്നെ പറ അങ്ങനെ അ അത് കാരണം വല്യേ കൊഴപ്പൂല്ല.
ഇവനും അതെ എന്നേലും ചെറിയ കാര്യ ഒക്കെ പറ പറയുള്ളൂ പക്ഷേ പിന്നെ പിന്ന പോക പോകേ
ആ
ഉം
ഇവള് പശയൊക്കെ പറ പറയാണെങ്കി പശ, കത്രിക അതൊക്ക്യ വേണ്ടേ. പേപ്പറ് വെട്ടി ഒട്ടിച്ചെടുക്കൽ അതാണ് മെയിൻ പരുവാടി. പശേന്താറ്യോ ചെയ്യണ് ഇട്ത്ത് കമത്തിങ്ങ്ട് ഒഴിക്കും. പശേക്കേ അപ്പ എനിക്ക് ചെലപ്പ എങ്കി ഇവിടെ എന്തെങ്കി അസൈൻമെന്റൊക്കെ പറയും. ചെലപ്പോ ഇനിക്ക് അവടെ കോളേജിലൊക്കെ അപ്പ ചിയ്യാ ആയിട്ട് പശയോ എന്തെങ്കിലും സ്കെച്ചോക്ക അന്വേഷിക്കുമ്പോ ഒന്നും ഉണ്ടാവൂല്ല. എല്ലാം നശപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോ അത് കാരണം ഞങ്ങക്ക്‌ എല്ലാർക്കും പ്പ സപ്പറേറ്റ് സ ട്ടെല്ലാം വാങ്ങിക്കണത്.
ആ ഹാ ത് കൊള്ളാം
ആ അത് കാരണം പിന്നെ വല്യേ കൊഴപ്പൂല്ല ല്ലാതെ പോണ്
ആ ഇവടെ പിന്നെ വണ്ടിയാ. ഫുള്ള് വണ്ടി.
വണ്ടിയാണാ?
ആ ഓരോ ദിവസം ഓരോ സൈ സ് വണ്ടി പറ അതെ അത് ഒറ്റ ദിവസം പോലും കാണുകേല്ല. അതിന്റെ ടയറും പറിച്ച് എല്ലാം പറിച്ച് നാല് പീസാക്കി ഇവിടെ വെക്കും
ആ അല്ലെങ്കിലും ആ കൊൊച്ചുങ്ങൾക്ക് അല്ലെങ്കിലും വണ്ടീനോട് ഇത് കൂടുതല ഉള്ള ഹലോ കേക്കണ്ടാ
കേക്കത്തില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് ഞാൻ നോക്കി ഇഴേ ചെറുതായിട്ട് ഫോൺ ഓഫായി പോയി പിന്നെ അവിടുത്ത് പോയിന്ന് ഇല്ലല്ല പോയിട്ടില്ല
ആഹ ഇല്ല ഓ കൊഴപ്പമില്ല ഉം
ഇന്ന ഇപ്പോ ഞായറാ്ച വേണ്ട എല്ലായിടത്തും ലീവള്ള ഫുൾ ലീവ്ല്ലേതാരണം ആ കാരണം ഇന്നിപ്പോ ചേറ ാന്ന് ചദാ അങ്ങനെ വന്നിരിക്കേതാണ്
ഉം ആഹ് നാളെ മുതൽ പോകണ്ടേ അല്ലേ പഠത്തൊക്കെ എങ്ങനെയ
ആ ഏ
പാടുണ്ടോ പഠിക്കാൻ
ഹലോ പഠിക്കാൻ പാടണ്ടന്ന് വെച്ച ക നമ്മളെന്ത കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോ അതിന്റേതായ പാടുണ്ടാവൂല
പഠിക്കാനൊക്കെ പാടുണ്ടോന്ന്
ആ പഠിക്കാൻ അത്യാവശ്യം പടാണ് നമ്മളെ പഠിച്ചില്ലെങ്കിൽ ജോലി ജോലി സം ജോലിക്ക് വേണ്ടിയ ണ അപ്പ അത് കാരണം
ആണോ
ഏഹ ഹലോ ആഹ് കേക്കട്ട കേക്ക പ്പൊ കേക്കണ്ട് ആ് അപ്പ കേ കണ്ട്
ഇടച്ചടച്ച പോകുന്നുണ്ടല്ലേ
തട്ടായി പോയിരുന്നു നേരത്തെപ്പൊ എന്താ അപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ കേട്ടില്ല
ആഹ ഇടയ്ക്ക് അങ്ങനെ എന്തോ ഒരുമി
ആ റേഞ്ചിന്ല്ല പ്രശ്ന ഉണ്ടാവും ചിലപ്പോ എങ്കക്ക്
ആഹ ആ
ആ ആഹ
അതായിരിക്കാം
ആ
ഉം
പിന്നെ വേറെന്താ
വേറെന്താ ഇങ്ങനെയൊക്കെ ഇന്ന് വെയിലായോണ്ട് പിന്നെ വെളിയിലോട്ടൊ ക്കെ ഇറങ്ങാലോ ആ ഒരു ആ
ആ ഇനിയിപ്പ ഞങ്ങൾക്ക് കുറച്ച് ഞൻ കൊറച്ചേരം കഴിയ- മ്പഴെ ചോറൊക്കെ കഴിക്കാണ് രണ്ട് മണിയൊക്കെ ആവുമ്പ കഴിക്കുള്ളൂ
ആഹ
ആഹ പിന്നെ ഞങ്ങക്ക് നാല് മണിക്ക് ചായ മസ്റ്റാ അത് പാ ചായ
ആഹ
പാൽ ച്ചായ എന്തേലും കടി കടിയ്യും വേണം
ആഹ ആ ഇവന് ഉറങ്ങി എഴുന്നെറ്റു കഴിയുമ്പോ അങ്ങനെയ ഇവന് ഇപ്പൊ ചോറുയുണ്ടിട്ട് അങ്ങനെ ഉറങ്ങും എഴുന്നേറ്റ് കഴിയുമ്പത്തേനും ഭയങ്കര വിശപ്പാ പിന്നെ പാല് കൊടുക്കണം എന്തെങ്കിലും ആഹ പലഹാരം കൊടുക്കണം ആ കൂടെ ഞങ്ങളും കഴി
ആഹ
സ്കൂള് വിട്ട് വരുമ്പോഴും അതെ നാല് മണിയാമ്പോ ക കറക്റ്റ് മൂന്നര ആവുമ്പത്തേനും വരും പിന്നെ ആ ഒരു ടൈമില്
മൂന്നര വീട്ടിലെത്തും
ഇല്ല മൂന്നര ആവുമ്പോ താഴെ വഴി വരെ വരും കുറച്ച് അവിടന്ന് ഇങ്ങോട്ട് നടക്കണേ
ആഹ ആഹ് ആഹ് ആഹ
അവിടെന്ന് ഇവിടെവരുമ്പോ മൂന്നെ മുക്കാൽ നാലൊക്കെ ആവും
ആഹ ഒറ്റക്ക് കടന്ന വരു പ്പ
ആഹ നടന്നോളും ഇല്ല ഞാൻ കൂട്ടിക്കൊണ്ട് വരും ഞാൻ ആ സമയത്ത് കടയിൽ വന്ന വഴിയി നിൽക്കും എന്നിട്ട് ഞങ്ങൾ ഒരുമി
ആ ആ ഓ ഓ ഓ അ ഞാൻ ഓർത്തു ചെറിയ കൊച്ചല്ലേ ഇപ്പൊ എങ്ങനെ ഒറ്റക്ക് നടന്നു വരുന്നങ്ങനെ ആലോയിക്ക ക്കും
ആ ഇല്ലല്ല ഒറ്റയ്ക്ക് നടന്ന വരത്തില്ല ഞൻ രാവിലെ അതുപോലെ ആ സമയത്ത് കൊണ്ട് വിടുംഞാൻ അങ്ങനെ പോവും തിരിച്ച് ആ സമയത്ത് തിരിച്ച് വരും രണ്ടുപേരൂടെ വരും ആ സ്കൂൾ ബസ്സ്
ആഹ് പിന്നെ വേറന്താ ഞങ്ങള് ഇനി ഏ
അങ്ങനെ പോയിട്ട് വരും
ആഹ് ആ ഞങ്ങള് ഇനി കൊറച്ച് കഴി ഴിയുമ്പഴാ ഫുഡൊക്കെ കഴിക്കൊള്ളൂ
ആ ഇവിടെ ഫുഡ്ഡ് കഴിക്കാറായി മിനി ഇനി കുള് ളിച്ച് ഫുഡ്ഡ് കഴിക്കും
ആ അ ഞങ്ങള് ഇ ഞായറാഴ്ചൊക്കെണ് ങനെ കുളിക്കുമ്പോ ച്ചിരി വഴ് കും ഒരു മൂന്ന് മണിക്
ആ ഞങ്ങളും അതെ ഞാനും അതെ ഞാനും ഫുള്ള് ഇന്ന് ഇന്ന് കൊറെഒക്കെ ക്ലീൻ ചെയ്ത് തൂത്തൊക്കെ വാരി കഴിഞ്ഞു ഇനിയിപ്പം ചോറൊക്കെ ഉണ്ടിട്ട് തറയൊക്കെ തൊടച്ച് കൊർച്ച് ചെരുപ്പൊക്കെ കഴുകി വെക്കാൻ ഉണ്ട് എല്ലാം കഴ് ഞെ കുളിക് കേറുമ്പോ അഞ്ച് മണി ആയി
ആ ആ അതെ എല്ലെങ്കിലും ഞായറാഴ്ച്ച അങ്ങനെ ആണല്ലോ എൽ ല്ലാരും
അത് കഴിഞ്ഞ് പിന്നെ പണിയൊകെ ചെയ്യാൻ മടിയാണേ
ആ
ആ ആഹ്
ന്നാ ശെരി
ക്കട്ടേ
ആ ഓക്കെ
ഓക്കെ